കേക്കുന്നുണ്ടാ?
ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങള്?
വിശേഷം എന്തര് സുഖം ഫുഡോക്കെ കഴിച്ചാ?
ഏയ് ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കണം കുട്ടികൾക്ക് കൊടുക്കണം. അങ്ങനെ കുറച്ച് കടമ്പകൾ ഇനിയും ഉ ണ്ട് ബാക്കി ഉം. അവിടെ കഴിച്ചോ എല്ലാരും?
ആഹ് ഉമ്മായും വാപ്പായും കഴിച്ചു ഞാൻ കഴിച്ചില്ല കഴിക്കണം.
അതെല്ലെ ആഹ്. ഞാൻ പിന്നെ കുട്ടികളൊ ഇന്ന് ലേറ്റ് ആയിട്ടായിരുന്നു വെക്കേഷൻ മോഡ് ഓൺ ആയതൊണ്ട് എല്ലാം ലേറ്റ് ആണ് അവരുടെ. അപ്പൊ പിന്നെ എന്ത പറയാ നമ്മുടെ ഈവനിംഗ് സ്നാക്സ് ഒക്കെ കഴിച്ചത് ഒരു ആറ് ഏഴ മണിയക്കെ ആയിട്ടാണ് അപ്പൊ പിന്നെ ഒന്ന് കൂടി ലേ റ്റായിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ വേറെ എന്താ ലേറ്റാക്കുവോ ഉറങ്ങാന് അതൊ പെട്ടെന്ന് ഉറങ്ങോ?
മോളുണ്ട് കൊച്ച് മോളുണ്ട്
ക്കിട്ട് വേണം അല്ലേ
ഉം അതൊറങ്ങുമ്പോ ഹലോ ചിലപ്പോ ഇത്തിര സമയം കെടക്കും
ആ ആഹ് ചിലപ്പോ അവര് നമ്മൾ ഉറക്കി ട്ടായിരിക്കും ചെലപ്പോ അവർ ഉറങ്ങാ അതൊന്നും പറയാൻ പറ്റില്ല ഉം
എപ്പോഴെങ്കിലും ഉറക്കം കിട്ടിയാ കിട്ടി
അതെല്ലെ എന്തായിരുന്നു ഫുഡ് രാത്രി?
ചോറ് തന്നെ കഴിക്കുന്ന
ള്ളത് അത് തന്നെ കണ്ടിന്യു വീട്ടിലങ്ങനെ ആർക്കും നിർ ബന്ധങ്ങളന്നുംണ്ടാവില്ല അല്ലെ
ഇല്ലില്ല ആർക്കും അങ്ങനെയൊന്നുംല്ല
ആ ഇവിടെപ്പൊ ചോറ് കൊറച്ച് കുറവുണ്ട് അപ്പൊ ഉമ്മ അവിടെ നെയ്ച്ചോറ് എന്തോ വെക്കുന്നുണ്ട് അതാവുമ്പോ എളുപ്പുണ്ടല്ലോ ഉം
നമക്കറിയുന്ന കാര്യങ്ങളൊന്നും അറിയണ്ട
അതെ പിന്നെ എന്റെ വീട്ടിലാണിപ്പൊ ഞാൻള്ളത് വെക്കേഷൻ ആയിട്ട് വന്നതാ അപ്പപിന്നെ നമ്മൾ അതിന്റേതായ ഒരു സുഖത്തില് ഫുള് അലസതയിൽ ഇങ്ങനെ ഇരിക്കാണ് അതെ നമ്മുടെ വീട്ടിലാണെങ്കിൽ ന മ്മള് കറക് ട്ട് ഒമ്പത് മണിയാകുമ്പത്തീനും കഴി കീണോന്ന് പറഞ്ഞിട്ട് എല്ലാരെയും കഴിപ്പി ശരി നമുക്ക് എല്ലാം സെറ്റ് ആക്കണല്ലോ അ എല്ലാരേം കഴിപ്പിച്ച് എല്ലാരേം നിർബന്ധിച്ച് കഴിപ്പിക്കും ഇവിടെ ആകുമ്പോ അങ്ങനെ അലസതയിലങ്ങനെ ആശ്വാസത്തിൽ ഇങ്ങനെ ഇരി ക്കും അത് തന്നെ പിന്നെ വേറെന്താണ്
കേട്ടില്ല
വേറെന്തൊക്കെയാണ് പെരുന്നാളിന്റെ സെലിബ്രേഷൻ എന്താണ് പെര്നാളിന്റെ പരുപാടികൾ എന്തേലും ഉണ്ടോ ഉ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ
ഷോപ്പിംഗ് കഴിഞ്ഞില്ല നാളെയാണ്
അതെലേ ആ എന്റതും നാളെ ക്ക് പെൻഡിങ്ങിലാണ് കാരണം ആൺകുട്ടികൾ രണ്ടുപേരും വിരുന്ന് പോയിരിക്കയാണ് ഓരോ റിലേറ്റീവ്സിന്റെ വീട്ടിലേക്ക് അവരുടെ ഡ്രസ്സും അവരില്ലാതെ എടുത്ത കഴിഞ്ഞാല് പിന്നെ രണ്ടാമത് എന്തായാലും അത് മടക്കി കൊടുക്കേണ്ടി വരും കാരണം സൈസ് എത്തും കറ ല്റ്റാവില്ല രണ്ടുപേരും ഭയങ്കര മേലഞ്ഞിട്ടാ
ആഹ്
അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് വരും ഉം ഉം പിന്നെ വേറെന്തൊക്കെയാ എന്തെയാ ഹോ ഹോബീസ് എന്തെങ്കിലൊക്കെണ്ടോ
എന്ത് ഹോബീസ്
ഉം സമയ ഇല്ലല്ലേ കുഞ്ഞി മോളായിട്ട്
ഏഹ് കൊച്ചു കൊച്ച് നാലു മാസം ആയതേ ഉള്ളു
അതെ അശൂ ന്യൂബോണാണോ ആ ല്ലെ ആ
അതുകൊണ്ട് ഒട്ടുമല്ല ഫോണ് എടുക്കാ പിന്നെങ്കി നമുക്ക് ഫോണെടുക്കാൻ പറയെ ആലോ ഒന്ന് മെസ്സേ്ച്ചാ വി ചാ പോലും ഊഹ്
അതെ ലേ ഡെലിവറി ഒക്കെ നോർമൽ അല്ലേ
അല്ല
ആഹ് സിസേറിയനാണല്ലേ ഞാനതാ ചോയ്ച്ചേ വീട്ടിലായില്ല്യ ആഹ് അതെ അതെ ആ എനി ക്ക് തോന്നി അതാ ഞാനന്ന് കണക്ട് ചെയ്തിട്ട് ചോദിച്ചന്ന് ഉം കൊഴപ്പൊന്നും ഇല്ലല്ലോ സിസേറിയൻ സിസ് സിസേറിയനാവാനെൻ എന്തായിരുന്നു റീസൺ
റീസൺ ആ മോൾക്ക് വെയിറ്റും ഉണ്ടായിരുന്നേ പിന്നെന്തുവാണ് എനിക്ക് ഭയങ്കര ഷോർദി ഷർദില ക്ക്യായി
അതേലേ ആ വീക്ക് ആയി പോയോ അപ്പൊ ഉം അതെല്ലെ ആ പക്ഷെ മോ മോള് വേ റ്റ് ഇണ്ടായിരുന്നു ലേ
ആ മോക്ക് വെയ്റ്റ്ണ്ടായിരുന്നു അതുകൊണ്ട് മോക്ക് ആ ഉം പ്രിസ് പ്രസവം പറ്റിയില്ല സിസേറിയൻ ആയി പോയി
അതെല്ലേ ആ ആ ആദ്യം പേയിൻ വന്നോ നോർമലായി ട്ടുള്ള പെയിൻ വന്നോ രണ്ടും അനുഭവിച്ചോ അപ്പൊ അതന്ന ചോദിച്ച ചില ആ പലർക്കും സംഭവിക്കാറുണ്ട് അത് അതാ ഞാൻ ചോദിച്
ഉം ലാസ്റ്റ് ഇങ്ങനെയ
അതെ നോർമ ആഹ് നോർ ർമൽ പെയിൻ നമുക്ക് വരും ചെയ്യും ലാസ്റ്റ് വെച്ച് നമുക്ക് എക്സ്പാൻഷന എന്തിലും ഇല്ലാന്നുണ്ടെങ്കിൽ അത് സിസേറിയനിലേക്ക് മാറൻ ചെയ്യും ഉം എന്തായാലും കൊഴപ്പില്ല എന്തായാലും ഏ കുറേ എന്താ പറയാ ശരിക്കും നടന്നല്ലോ അതാ കാരണം അല്ഹംടുലില്ലാ പിന്നെ എന്താണ് വേറെന്തൊക്കെയ
പിന്നെ ഇനി എപ്പം കഴിക്കും ഫുഡ് ഉണ്ടാക്കുന്നേ ഉള്ളാ
അല്ല അതിപ്പം ജസ്റ്റ് കുക്കറിലല്ലേ കുക്കറിലാണ് അയ് ചോറെക്ക അത് ഇപ്പ ജസ് പന്ന് അതിപ്പോ ആയിട്ടുണ്ടാവും ഞാനപ്പ ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞാന ഇങ്ങനെ മുകളിലേക്ക് വന്ന എനിക്ക് ചെറുതായിട്ട് മാക്സിയുടെ എന്തെലും എന്താ പറയ ടോപ്പിന്റെ മെറ്റീരിയൽ അല്ലേ അങ്ങനെ മെറ്റീരിയൽ ഒക്കെ വാങ്ങിച്ച് ചെറുതായിട്ട് കുർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അത് ജസ്റ്റ് ഹോബിയാട്ടോ കാരണം ലിബറൽ ആയിട്ടൊന്നും വാസ്റ്റ് ആയിട്ടും ചെയ്യണതല്ല ജസ്റ്റ് എന്റെ ഫാമിലി- ഫോക്കസ്ഡ് ആയിട്ടുള്ള കൊറച്ച് ആൾക്കാരുണ്ട് അവ അവരെ ഞാൻ ചൂസ് ചെയ്തിട്ട്- അവരെക്കൊണ്ട് എന്തായലും അത് വാങ്ങിക്കണം എന്ന് പറഞ്ഞാ വാങ്ങിക്കുന്ന ആൾക്കാരില്ലേ ആ ഒരു എണ്ണ അതിനനുസരിച്ച് കുറച്ച് ഫീസുകൾ എടുക്കും എന്നിട്ട് അവരുടെ ഇഷ്ടത്തിനുസരിച്ച് ചെയ്തെടുക്കും അങ്ങനൊരു വല്ല എപ്പോഴും ചിലപ്പോ ഒരു കൊല്ലം കൂടുംമ്പം ഒരു പ്രാവശ്യൊക്കെ ചെയ്യുള്ളൂ നമുക്ക് പെട്ടന്നൊരു ആഗ്രഹം തോന്നുല്ലേ ആ ഞാൻ ചെയ്യട്ടെ ആ അങ്ങനെ ക്കിണ്ടാവുമ്പോ തോ ചെയ്യുന്നതാ
ആഹ്
അങ്ങനെ ഇപ്പൊ ഞാനത് ചെയ്യാൻ കാരണം എനിക്ക് എന്തായാലും- ഇത് മൂന്നാല് ഡെയിലി വെയർ എനിക്കേ സ്റ്റിച്ച് ചെയ്യണോന്നുണ്ട് ഇനിയിപ്പൊ അങ്ങോട്ട് പോകുമ്പഴ്ത്തേന്. എനിക്ക് ആവിശ്യം ആ നാലെണ്ണം എനിക്ക് ചെയ്യുന്നതിന്റെ കൂടെ ഒരു പത്തിരുപതെണ്ണം കൂടി എക്സ്ട്രാ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ചെയ്തതാ
പൈസ ഇട്ടത്തില്ലീ
പൈസ വാങ്ങി - ക്കുലേ പിന്നെ നമ്മുടെ ഒര് ഇതല്ലേന്ന് ഫാമിലി മെംമ്പേഴ്സ് ആണെങ്കിലും അതല്ലെ നമു നമ്മള് അവര് വാങ്ങിക്കുന്ന പിള്ളേർക്കാണ് കൊടുക്കുള്ളൂ ആ പിന്നെ നമ്മള്ക് ആഹ് നമ്മള് ഏണിഗ്സിനു വേണ്ടി ചെയ്യുന്നതല്ലേ എന്നാലും ഫിനാൻഷലി - എന്തെങ്കിലൊക്കെ ഇൻകം വരുകാന്നുള്ളത് അല്ലേ ഇപ്പോഴും എപ്പൊഴും വളരെ നല്ല കാര്യാമ
അതാണ്
നിങ്ങള് ജോബ് ചെയ്യുന്നുണ്ടോ ഇല്ല ഇപ്പ എന്തായാലും ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഇരിക്കല്ലേ എന്തായാലും അതെ കുഞ്ഞിനെ നോക്കണം പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്
വേറെ പ്രത്യേകിച്ച് എന്ത്ര്സുഖം വീട്ടിൽ ഏതൊക്കെയുണ്ട്
ലൈറ്റ് ആ വീട്ടില് ഉമ്മാ വാപ് വാപ്പാ പിന്നെ എന്റെ കുട്ടികളും ഇപ്പം ഉണ്ട് വേറെ അല്ലാതെ ഉണ്ട് പക്ഷെ എല്ലാരും പൊറത്ത ആമ എല്ലാരും അതായത് ആ ഒരു അനിയനുണ്ട് പക്ഷെ അവനിപ്പോ അവന്റെ വൈഫ് ഹൗസിൽ പോയിരിക്ക സിസ്റ്ററും ഫാമിലിയും പുറത്ത് ത്താണ് അത് വിറ്റ ഫാമിലിയും പൊറത്താണ് എല്ലാരും ഇപ്പൊ ഞാന ഇണ്ട് ഇടെ നമ്മ അത്രേ ഉള്ളൂ
ആം
പിന്നെ വേറെ എന്താണ്
ഇ പിള്ളേരൊക്കെ ഇപ്പ മഴയില്ല രണ്ട കുറച്ച ദിവസ നല്ല മഴയായിരുന്നു രാത്രി ചെലപ്പോ മിക്ക് ഇന്നല ഇല്ലായിരുന്നു ഓ ഇന്നലെഇല്ലാരുന്നു
ഇവിടെ ഇന്നലെ നല്ല മഴായിരുന്നു രാവിലെ അപ്പ ഞാൻ വിചാരിച്ചു നമ്മുടെ മൺസൂണ ഇതാ ഇവിടെ എത്തി ഇനി അങ്ങോട്ട് ഭയങ്കര വെള്ളം പെരുമഴയ ആയിരിക്കുന്നു പക്ഷെ ആ ഒരു അത്രയും ബ്ലാക്ക് ക്ക് കറുത്ത് കിടക്കുന്നൊരു കാലാവസ്ഥയാരുന്നു
ആ ഇവിടെ നല്ല ന്നായിരുന്നു പക്ഷെ മഴ പെയ്തില്ല
ഇവിടെ രാവിലെ ഇന്നലെ രാവിലെ നല്ല മഴ പെയ്തു പക്ഷേ പിന്നെ അങ്ങോട്ട് സൂര്യൻ ചിരിച്ചുകൊണ്ട് തന്നെയാ രുന്നോ പിന്ന ഒന്നുല്ലാ പിന്നെ ആ ഒരു ഇതേ പോയി നമുക്ക് അങ്ങനെ തൊരു മുറ്റാണെന്നൊന്നും പറയാൻ കഴിയില്ല അങ്ങനൊയി അത് മഴ മാറിയിട്ട് ഇവിടെ ത്തിരി വെയില് വന്നാലും നല്ല ചൂടല്ലേ
മ് നല്ല ചൂടാണ് ഇന്നൊക്കെ നല്ല ചൂടായിരുന്നു ന്ന് പ്പം ഇവിടെ കറണ്ട് കൂടി ഇല്ല
അതെ കറണ്ട് എന്താ മഴയൊന്നും ഇല്ലല്ലോ പിന്നെ എന്താ കറണ്ട് പോയി
നമ്മക്ക് എന്തോ ഇന്ന് എനിക്ക് തോന്ന് ടച്ച് വെട്ടാണുന്നായിരിക്കും
ആഹ്
അല്ല പോസ്റ്റ്‌ അതും പോസ്റ്റ്‌ ഒക്കെ ഒടിഞ്ഞു വീണാ ഇന്നലേ കറണ്ടില്ലായിരുന്നു
അതെല്ലേ
ബാക്കിപ്പണി കാണുവാരിക്കാം
എങ്ങനെ എങ്ങനെയമ്മ ആ ല്ലേ നമുക്ക് കറണ്ട് ഇല്ലാതൊന്നും പറ്റൂല ഉം ഉം നമ്മടെ ഒന്നും വേണ്ട നമ്മടെ ഫോണില് ചാർജ് കഴിഞ്ഞാമതി നമ്മടെ ടെമ്പറൊക്കെ ആകെ മാറേ
ഉം കൊച്ചായൊണ്ട് കൊച്ചിനാണ് ഊ ട്ടും പറ്റ കൊച്ചിന് പിന്നെ നമ്മള് വീശിയൊക്കെ കുലുക്കിയൊക്കെ കൊടുത്ത് ഇനി ഇപ്പോ അഡ്ജ ചെയ്ത് പോ
അതെല്ലേ ആ മ് മ് പിന്നെ എന്താണ് വേറെന്തൊക്കെ
വേറെ പിന്നെ
ഹസ്ബൻന്റെ വീടും ഇയാൾടെ വീടൊക്കെ ദൂരയാണോ
ആ ദൂരെ തന്നെയാ ദൂര പ ഇരുപത്തിയേഴ് കിലോമീട്ർ
പ്പം അടുത്തന്ന് പറയാം ഇരുപത്തെഴ് കിലോമീറ്റർ അടുത്തന്ന് പറയാം
ഉം പോവാ നമ്മ എന്താ പറയാ പോവമ്പോ
ഹും ഹ ഹ എന്താലെ സിസേറിയൻ കഴിഞ്ഞല്ല അപ്പൊ റസ്റ്റ്‌ വേണ്ടി വരോലല്ലേ അഞ്ചു മാസം കൈയിട്ട ആറു മാസം അത് കയഴിഞ്ട്ടേ പോവാ അങ്ങനെയാ പോവാ അതേ ലേ ആ പിന്നെ നല്ല മഴ വരണ്ടേ മ് പിൻ പിന്നെ എന്താ പറയാ പോയി വന്നിരുന്നോ ഇല്ല അല്ലെ
ഞാൻ അവിടെ പോയിരുന്നെ അവിടെ ഇപ്പം മൂന്നോസം നിന്ന് അപ്പോ വെള്ളൊല്ലാ ഞാനിങ്ങ് തിരിച്ചു വന്നു ഇനിയിപ്പം വെള്ളവായിട്ട് ഇനിയിപ്പം മറ്റന്നാ അങ്ങോട്ട് പോണം പെരുന്നാളല്ലേ
തുണിയൊക്കെ കഴുകിയിടണെങ്കിലൊക്കെ വെള്ളം വേണോല്ലോ കൊച്ചിന്റെ ഒക്കെ ആ വെള്ളം വേണം അതെ നമ ഒഴുകി ഒഴുക്കി ഒഴുക്കി കളയാനുള്ള വെള്ളം വേണം
പാടല്ല്
നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെലും അഡ്ജസ്റ്റ് ചെയ്യാ പക്ഷെ കുഞ്ഞിനെ പറ്റില്ലല്ലോ പിന്നെ എന്താ ഡയപ്പർ യൂസ് ചെയ്യോ? പാമ്പേഴ്സ് അതില്ല ആ അല്ലാണ്ട് നമക്ക് പറ്റില്ല പ്ര ത്യേകിച്ച് നമ്മക്ക് ഇപ്പോഴുള്ള പേരെന്റ്സ്ന് നമ
പക പകൽ പാ പകല് ഇപ്പെഴെന്നെ മഴെക്കായപ്പം ഇത്തറാവുള്ളു പത്ത് അമ്പത് ഉടുപ്പിട്ടാലും പറ്റത്തില്ല അപ്പൊ പിന്നെ തിരിച്ചു കൊടുക്കും ഇവിടെ പിന്നെ ഇക്കായും ബാ ഉപ്പായും ഉമ്മായും ഇവിടെ ചീത്തവിളിയാണ്. എന്നെ അല്ല അതുകൊണ്ടല്ല ഇത് വെച്ചു കൊടുക്കുന്നതിന് പാമ്പേഴ് സ് വച്ചു കൊടുക്കുന്നതിന് വഴക്ക് പറയുവാ എന്നെ.
അതേ ആ ആ ചിലർക്ക് പറ്റൂല ആഹ് നമ്മ നമ്മടെ ഗ്രാൻഡ് പാരൻസിന് ചിലപ്പോ പറ്റൂ
ആ പറ്റത്തില്ലേ കൊച്ചിനെ വഴക്ക് പറയാൻ പറ്റത്തില്ല കൊച്ചി പറ്റത്തില്ല കരയാൻ പറ്റത്തില്ല
ആ യ ആ എന്നാ കട്ട് ചെയ്തോളൂട്ടോ വിളിക്കാം കട്ട് ചെയ്തോളു.